ഹലോ
ആഹ് കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് ഞാൻ പറയുന്ന കേക്ക്ണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്
എന്തെക്കെയുണ്ട് വിശേഷം സുഖല്ലേ
ആഹ് നല്ല വിശേഷം സുകായി പോന്നു അവടെ?
ഇവിടേം സുഖാണ് എങ്ങനെണ്ട് കാലാവസ്ഥൊക്കെ എങ്ങനെണ്ട്?
കാലാവസ്ഥ ഇപ്പോം മയൊന്നും അങ്ങനെ ഇല്ല ഇന്നലെ മിനിയാനൊക്കെ നല്ല മയയാര്ന്നു ഇത് വരെ ഇല്ലാ
ഇല്ലലേ ഇവിടേം അതേപോലെ തന്നെ മിനിയാന്നൊക്കെ നല്ല മഴായിരുന്നു ഇവിടെ ഇപ്പ അങ്ങനെ കൊഴ കൊറവ്ണ്ട് നേരിയ വെയിലൊക്കെ അടിക്ക്ണ്ട് എന്താ അറിയൂലാ ഇനി അങ്ങനേണ് പിന്നെ ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു ഇങ്ങള് കുടിച്ചോ
ആഹ് കുടിച്ച് എന്താ ചായക്ക എന്താ കടി?
ചായക്ക് പൂരിം ചിക്കൻ കറിം പിന്നെ സോയാബീ പൊരിച്ചിരുന്ന് അനിയനും അനിയത്തിക്കും സ് കൂൾക്കോവാന്
ആഹ് സോയാ ആഹ് സോയാബി പൊരിച്ചത് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ഞങ്ങളെവിടെ കഞ്ഞിക്കൊക്കെ കൂട്ടാന് ക്കാളിയൊക്കെ താളിച്ചാലില്ലേ ചോർക്ക് ഞങ്ങള് തക്കാളിയൊക്കെ താളിക്കും അപ്പം അതിലേക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാ സോയാബി പൊരിച്ചത് കൂ ട്ടാന് അത് മതി പിന്നെ ചോറൊക്കെ വൈയിക്കാന് അങ്ങനെയാണ് ആഹ് അവിടെ
ഇമ്മാ നല്ലോണം ഇണ്ടാക്കും സോയാബീന്റൊരു കടായി ഇണ്ട് ഇന്റെ ഫ്രണ്ട്സ് ഒരാള് കൂട്ടൂലാ സ് സോയാബി കൂട്ടൂലാ ഇന്നട്ട് ഇപ്പ ഞാ കൊണ്ടോയാല് ആളും കൂട്ടും
ആഹ് അങ്ങനെയോ? ഞങ്ങള് ഇതേപോലെ തന്നെ സ്കൂളില് പഠിച്ച സമയത്തൊക്കെ ഏഹ് എന്താണ് ഓരോത്തന്നെ ഓരോ കടികളാണല്ലോ കൊണ്ടേരാ അപ്പൊ അങ്ങനെ പിന്നെ എന്ത് ചെയ്യും ഏഹ് പല ഓരോത്തരും കൊണ്ടര്ന്ന കടികള് ഇങ്ങനെ ഞമ്മൾക്ക് ഇങ്ങനെ തരും ഏഹ് അയില്ണ്ടാവും സോയാബി പൊരിച്ചത് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് സോയാബി പൊരിച്ചത് അത്ണ്ടായാ മതി ഇൻക്ക് ചോറ് തിന്നാന്
ആഹ് ഇവിടെ ഞാനും ഇന്റെ അനിയനൊക്കെ അങ്ങൻതന്നേയിര്ന്ന് അങ്ങനെ മീനൊന്നും കൂട്ടൂലാ ഞങ്ങള്
ആഹ് മീ പൊര്ച്ചത് കൂട്ടോ?
ഏഹ് ഇല്ലാ അപ്പം ഞങ്ങളതികോം സോയാബി ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വഴ്തന പൊരിച്ചത് ഇതൊക്കെന്നെ ക്ലാസ്സിന് കൊണ്ടോവാ
ആഹ് അങ്ങനേണ്ലേ ആഹ് ആഹ് ഞങ്ങ ഞങ്ങാ ഞാനും അതന്നെനി കൊണ്ടര്ല് കൂടുതലും തക്കാളിയാണ് ഇന്റെമ്മ പിന്നെ ഇൻക്ക് സോയാബി പൊരി ച്ച് തരില്ലാ അയില് എന്തൊക്കോ സോയാബീൽ എന്തോ സോയാബീൻ പൊരിച്ചാല് ക്യാൻസർ എന്തല്ലോ വരുന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പൊരിച്ച് തെരൂലാ ഈ ഞങ്ങള് വാങ്ങുന്ന കടക്കാരൻ തന്നെ പറഞ്ഞ്ണ് ഈ സോയാബി അത്ര വല്ല്യ നല്ലതൊന്നു അല്ലാ അതുകൊണ്ട് എന്താണ് ഇങ്ങള് ഏഹ് ഉം സോയാബീൻ പരമാവധി ഒഴിവാക്കാണ് ചെയ്യേണ്ടിത് ഒക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞീനി അപ്പ അപ്പൊ പിന്നെ അയിന്റെ ശേഷം ഉമ്മന്തെയ്യു അവിടെ നല്ല ഒച്ച ഇണ്ടല്ലോ തിരുമ്പുന്ന ഒച്ച കേക്ക്ന്ന് ആഹ് ഒന്ന് ഇപ്പർത്ത് അപ്പർത്ത് എന്തെങ്കിലും മാറി നിക്കോ ആഹ് ആഹ് ആഹ് എന്നിട്ട് ഞങ്ങക്ക് വാങ്ങിതരില്ല നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ട്ടോ
ഇപ്പ കേക്കുന്നുണ്ടോ
ആഹ് ഇപ്പം കേൾക്കുന്നില്ല ഇപ്പം കേൾക്കുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങക്ക് വാങ്ങി തെരൂല സോയാബീന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് സാധനം പിന്നെ എന്താന്ന് ഭക്ഷണം വേറെന്താ ഇണ്ടാക്കിയത് ഇന്ന് ഉച്ചക്കേക്കന്നെ ഇണ്ടാക്കിയേ
ഉച്ചത്തേക്ക് ഇമ്മ ചോറ്ണ്ടാക്കി വെച്ചിട്ട്ണ്ട് ക്ലാസ്സിന് പോകാനുള്ളതൊണ്ട് പിന്നെ ഇത് മറ്റേ ചിക്കനാകും ഞങ്ങള് മീൻ കൂട്ടാത്തോണ്ട്
ആഹ് ചിക്കനാണ് ല്ലേ ആഹ് മീനൊന്നും കൂട്ടൂ ഒറ്റ മീനും കൂട്ടൂലെ അപ്പം
ചെമ്മീൻ കൂട്ടും വേറേത് മീനൊന്നും കൂട്ടൂല കൂട്ടേരുന്നു പിന്നെ എന്ത് പെട്ടെന്ന്
ആഹ് എനിക്ക് അങ്ങനെയിനി മത്തി ഞാന് കൂട്ടൂല ബാക്കിള്ള അയില പൊരിച്ചത് കൂട്ടും മാന്ത ഉം മാന്ത കറിയും പൊരിച്ചതും കൂട്ടും അതേപോലെ തന്നെ ചെമ്മീന് ഒക്കെ കൂട്ടും കൂന്തള് കൂട്ടും ട്ടും അതേപോലെ തന്നെ കഷ്ണമീനൊക്കെ കൂട്ടും പക്ഷെ മത്തി മത്തി അങ്ങൻത്തെ ഇൻകിഷ്ടല്ല പൊരിച്ചതൂഷ്ടല്ല കറി വെച്ചതൂഷ്ടല്ല ആദ്യ ആദ്യക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മത്തി മ മത്തിഒക്കെ നല്ലോം കൂട്ടീനി ഇപ്പിൻക്ക് മത്തിനോട് അന്ന് എന്തോലം ചടപ്പ് വരും ഇൻ്റമ്മ ഇതേപോലെ തന്നെ ഏ ഇതു കൂട്ടൂല ഏഹ് എന്താച്ചാ ചെമ്മീനില്ലേ ചെമ്മീൻ കൂട്ടൂല ഇമ്മ പറയുഅത് ചെമ്മീന് ചേരാ ട്ടേണ് തപ്പപുഴു ആണ്ന്നൊക്കെ അത് ഇങ്ങനെ ചുരുണ്ട്ട്ടല്ലെ ഇണ്ടാവ കറി വെച്ച് കഴിഞ്ഞാല് അപ്പം ആഹ് അപ്പൊ അതുകൊണ്ടിപ്പം അങ്ങനെ പറയല്
ഇവടെ ഇൻ്റമ്മതേപോലെ ചെമ്മീന് ഏഹ് ചെമ്മീനൊക്കെ കൂട്ടും ഇതേപോലെ നിങ്ങള് പറഞ്ഞമാതിരി മത്തി കൂട്ടൂല ഇമ്മക്ക് പേടിയന്നുള്ളാന് കൊറേ മുള്ള്ണ്ട് പറന്നിട്ട് ഞങ്ങള് ആദ്യന്നെ ഒന്നും കൂട്ടല പ്രത്യേകിച്ച്
ഇപ്പം കൂട്ടൂല അപ്പം എന്നും ഈ ചിക്കനെന്നാണോ വീട്ടില് ഇണ്ടാവ
ചിക്കന് ബീഫ് പിന്നെ ഞങ്ങൾ ഇമ്മനോട് പറിം ഇങ്ങള് ഇങ്ങൾക്ക് ഇഷ്ട്ടല്ല ഇണ്ടാക്കിക്കോളി ഞങ്ങള് വല്ല നൂഡിൽസോ പാസ്തേ അങ്ങനെ എന്തേ ഉണ്ടാക്കിയ ഇമ്മ പറിം ആഹ് ഇപ്പ ഞാൻ ഇൻക്ക് വാണ്ടീട്ട്ണ്ടാക്കണ്ടെ റിം
ആഹ് അതാണ് ഒരാക്ക് വേണ്ടിട്ട് മാത്രം ഇണ്ടാക്കുമ്പോ ഭയങ്കര ഇതാണ് ഇണ്ടാവ അതായത് ചടപ്പാ ഇണ്ടാവ നമ ഇണ്ടാക്കാൻ തന്നെ തോന്നൂല നമുക്ക് നമ്മള് ഇണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവന് കഴിക്കാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനെ കൂടുതൽ ഉത്സാഹണ്ടാവും ചെയ്യും നമുക്ക് അവര് കഴിച്ച് കഴിയുമ്പോ ഒരു തൃപതിയാണല്ലോ പിന്നെ ഇതൊരാള് ഒരാള് കഴിക്കുന്നു മറ്റാള് വേറെ കഴിക്കുന്ന് അത് നമ്മുക്ക് കാണുമ്പോ ഒര് ഒര് എടങ്ങേറാണല്ലോ അപ്പോ എ എന്റെവീട്ടില് കൊർച്ചങ്ങങ്ങള്ണ്ട് ഏതായാലും വീട്ട്ലൊക്കെ ആ ഞങ്ങളൊരു ന്താണ് അത്യാവശ്യം വെല്ല്യ അംഗങ്ങള്ള്ളെ കുടുംബം തെന്നേണ് അപ്പൊഇവടെ ആഹ് അ തെഅതെ അപ്പംപിന്നെഇവടെ പലർക്കുംപലതുആണ് പക്ഷേ കറിവെച്ചഞാ എല്ലാവരും പൊരിച്ചീയിനോടാട്ടോ കൂടുതലും മീനൊക്കെഷ്ടം കറി വെച്ചെയ്നെക്കാട്ടി അപ് ഇപ്പംഞങ്ങളെന്തെയ്യും കൂടുതലും പൊരിക്കാറാണ് മീനൊക്കെ കറിയൊന്നും വെല്ലാണ്ട് വെക്കാറില്ല പക്ഷെ കറി വെക്കാണെങ്കിത്തെന്നൊന്ന്നീട്ടി വെക്കും പച്ചക്കറി എന്തെങ്കിലുംവെച്ചാണ്ട് മീൻ പൊരിക്കും പച്ചക്കറികൂട്ടാറില്ലേ
ഇല്ല്യേ ഞാൻകൂട്ടില്ല
ആ പച്ചക്കറിയൊക്കെകൂട്ടണം പച്ചക്കറിയൊക്കെഅമ്മളശെരീരത്തിന് ഏറ്റവും നല്ലതായി
ആ അത് പറയില്ല ഞാന് ഏ സോയ സോയാബിമെയിനായിട്ട്കൂട്ട പിന്നെ ഉർളകെങ് പൊരിച്ചത്കൂട്ടും വൈതനപൊരിച്ചത് കൂട്ടും അതേപോലെ വെണ്ടണ്ടല്ലോ അത്പൊരിച്ചത്കൂട്ടും അങ്ങനെ വേറേതും ഞാൻ കൂട്ടൂല പിന്നെ പയറ് ഉപ്പേരിച്ചാകൂട്ടും
അങ്ങനെല്ലേ ആ അങ്ങൻത്തെ നല്ല നല്ല എല കറികളും അതേപോൽത്തെന്നെ ധാന്യങ്ങളും ഏഹ് പച്ചക്കറികളൊക്കേണ് അമ്മളെ ശരീരത്തില് പോഷകാഹാരങ്ങളായിട്ട് നമ്മക്ക് വേണ്ടത് നമ്മ പിന്നെന്റെശേഷയ് ഇത് നമ്മള് നമ്മള് പൊർത്ത്ന്ന് കയ്ക്ക്ന്നത് തെന്നെ എന്നും ങ്ങനെ കയ്ച്ചാല് ഞമ്മക്ക് പിന്നെ എന്നും അതെന്നേവേണ്ടിയരാ എന്നും അതെന്നെ വേണ്ടിയെരും അതിനോടാവും എല്ലാവർക്കും ഇഷ്ടം അതിനോടെന്നേണ് മായം ചേർക്ക്‌ണ ഭക്ഷണം തിനോടെന്നെപ്പം എല്ലാര്ക്കുഷ്ടം വീട്ടില്നിക്ക്‌ണേകാ ട്ടിയും എങ്ങനെ ആള് മാ ഇതൊക്കെ മത്യോക്കെ കൂട്ടോ
മന്ത്യോ ആഹ് അവനിഷ്റ്റ
ആ ഇഷ്ടാണ്ലേ മന്തി ആ എനിക്കുംഷ്ട മന്തിക്കെങ്ങനെ മന്തിന്റെ ചിക്കന ഏഹ് കോഴിയാണോ ഇഷ്ടം അല്ലെങ്കി അൽഫാമാണോ ഇഷ്ട്ടം എങ്ങനേ അൽഫാമാഷ്ട്ടം മ ആഹ് ഹണി അൽഫാമ്ഷ്ട പക്ഷെ ചെലെ ഞാനില്ലേ കടേലൊക്കെ ചെലെ കടേലൊക്കെ കേറിയഅവിടെത്തേ ഹണിഅൽഫാമൊര് രസോണ്ടാവൂല എ മത് രിക്കും പക്ഷെ ചേലോട്ത്ത്ത്തെ ഹണിഅൽഫാമ് ഭയങ്കരസാണ് ഇൻക്ക് ഭയങ്കരഷ്ട ഇൻക്ക് അൽഫാമുകളില് കൂടുതലും ഇഷ്ടം ഹണിഅൽഫാമാണ് അങ്ങനെ ആഹ് ഇമ്മണ്ടാക്കൂലേ ആ ഞാന് ണ്ടാക്കാറ്ണ്ട് മന്തി ഞാന് ണ്ടാക്കുന്ന എങ്ങനെ വിചാരിച്ചാല് ഞങ്ങള്തേപോൽതന്നെ മന്തിക്ക് ഏ അടുപ്പത്ത് വെള്ളംവെക്കും ന്ന്ട്ട് അതിലേക്ക് അരിടും ഏഹ് അരി ആദ്യം തെന്നെ ഒരരമ ണിക്കൂറും മുക്കാമണിക്കൂറും ഞങ്ങളെന്തെയ്യും കുതിർത്തിവെക്കും ന്ന്ട്ട് പിന്നെ വെള്ളം അയ്ലേക്ക് എന്താണ് പട്ട, പൂവക്കെട്ട് ഏലക്കായ ട്ടിട്ട് എന്താണ് വെള്ളം നല്ലോണം തളപ്പിച്ചിട്ട് ഉപ്പുട്ടാണ്ട് ന്ന് ന്ന്ട്ട് പിന്നെ തളച്ചി ട്ട് പിന്നെ അതിലേക്ക് അരി ഇടും അരി ഇടുമ്പോത്തിനെന്നെ ഇവടെ ഈ ചിക്കനെന്തെയ്യും ഏ കളറൊക്കെട്ട് കുരുമൊളക്പൊടി അതേപോൽത്തെന്നെ ക്യാപ്‌സിക്കം ചപ്പും പൊതീനിം അതെ അങ്ങനെ എല്ലൊമ്പാടി ഇട്ടാണ്ട് നല്ലോണ്ണം സൺഫ്ലവർഓയലില്ലേ അതൊക്കെ ഇട്ടാണ്ട് നല്ലോണം മിക് സെയ്യും അങ്ങനെ മിക്സെയ്ത്ട്ട് ഒന്നാകെ നല്ലോണംതാക്കിട്ട് ഒരു അരമണിക്കൂറോളം വെക്കും എന്നിട്ടും പിന്നെഒരുഭാഒരുഭാഗത്ത് അരിയും വെള്ളംവേവിക്കും വെള്ളം അതേപോൽതന്നെ ചോറഅടുപ്പത്ത് വെക്കും മറ്റേഭാഗത്ത് ഏഹ് ഗ്യാസ്മ്മലന്തയ്യും നമ്മള് ചിക്കനും കായംകൂട്ടാവെക്കും അങ്ങനെ എന്തയ്യും അത് രണ്ടും താക്കിയിട്ട് എന്ത്യ്യും അത് ചിക്കന് ആയി ആവുമ്പോ. ഏകദേശം ആവുമ്പോത്തിന് പിന്നെ എന്തിയ്യും. ഈ അരി ഇവിടെ ആയിണ്ടാവും ചോറിന് മന്തിന്റെ ചോറ് ആയി ഉണ്ടാവും ന്നിട്ട് പിന്നെ ചിക്കനായിമന്ന് എടുത്തിട്ട് അതിന്റെ മേലേക്ക് എന്തയും ചോറ് ഊറ്റിയിടും എന്നിട്ട് പിന്നെ മഞ്ഞപ്പൊടി വെള്ളണ് ഞങ്ങള് കൂടുതൽ ഉപയോഗിക്കല് മഞ്ഞപ്പൊടി വെള്ളം കലക്കി ട്ട് അതിന്റെ മേലെ പാരും പിന്നെ അതേപോലെ തന്നെ ചുവപ്പ് കളറിന്റെ വെള്ളം കലക്കിയാണ്ട് അതും അതിന്റെ മേലെ പാർന്നാണ്ട് പൊകടും അങ്ങനെയണ് നിങ്ങളവിടെ പുകടലൊക്കെ ഉണ്ടോ ഇമ്മ എങ്ങനെ അടുപ്പത്തെ ആളക്കല് ഇമ്മ അടുപ്പ ആണോ വക്കല് അടുപ്പത്താണൊ ഇമ്മ വക്കല് ഇമ്മ അടുപ്പത്താണോ പിന്നെ ഗ്യാസ്
ഇവിടെല്ലും ഗ്യാസ്മ്മലന്നെ വെക്കാ അടുപ്പിൽ അങ്ങനെ വിറകൊന്നും മേടിക്കലില്ല അങ്ങനെ
വിറക് ഇ പ്പം വിറകിന് ഭയങ്കര വിലയാണല്ലോ ഇപ്പം അ എന്നാലും ഇപ്പോ ഗ്യാസുള്ളവനൊക്കെ ഇപ്പ അടുപ്പാക്കിയാണ് ഞങ്ങളെ വീട്ടിലൊന്നും അടുപ്പില്ലായിരുന്നു ഇപ്പം അടുപ് പുതിയത് ഉണ്ടാക്കിക്കാണ് ഞങ്ങള് കാരണം ഗ്യാസ്
ഇതി അങ്ങനെന്നെ ഗാസ്മല എല്ലാം ഉണ്ടാക്ക
ആഹ് ഞങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെ ഗ്യാസ്മലന്നെ അടുപ് ന്ന് പറഞ്ഞ സാധനം തന്നെല്ലേ ഇ പുറത്തുണ്ടായിരുന്നു അടുപ്പൊ ഒന്ന് അത് നമ്മള് ബിരിയാണി നെയ്ച്ചോറൊക്കെ അങ്ങനെ വെക്കാനും വേണ്ടിട്ടുള്ളത ഇബടെ ഇപ്പൊ നമ്മക്ക് ഗ്യാസ് കിട്ടാതായിട്ട് ഭയങ്കര കഷ്ടപ്പാട് രണ്ടു മാസം ക്കാവും ഗ്യാസ് കിട്ടുകവാണെങ്കിൽ അങ്ങനെ പിന്നെ ഇപ്പോ പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കി ഇപ്പ എല്ലതും അടുപ്പത്താ ഉണ്ടാക്കട്ടോ ചായ അതേപോലെ തന്നെ ഉപ്പേരികൾ ഉപ്പേരികൾ ചായ അടുപ്പത്ത് വെക്കലില്ല അത് പുക ഭയങ്കര ഇതാവും അപ്പൊ പിന്നെന്ത്യ്യും ചായ അടു അടപ്പത്തക്കൂല
ഇവിടെ പിന്നെ ഗ്യാസ് ഇല്ലാത്ത ടൈമില് ചായൊക്കെ കെറ്റലിലുണ്ടാക്കും ഇമ്മ
ആഹ് അങ്ങത് ഗെറ്റല്ണ്ടാവും ഏകാരല്ലേ അപ്പം പിന്നെ പ്രശ്നം ല്ല ഞങ്ങള് കരന്റടുപ്പ ഞങ്ങൾക്ക് കരന്റടുപ്പുമ്മല് ഉണ്ടാക്കല്ണ്ട് ചായ അടുപ്പത് ഉണ്ടാക്കിയാല് പുക ചൊഴക്കും ചായക്ക് അങ്ങനത്തെ ഒരു പ്രശ്നണ്ട് പിന്നതേപോലെ പിന്നെ ഇവിടെ എന്ത് ചെയത് ഞമ്മള് ഈ പ്ലാസ്കില് ചായ പാർന് വെക്കും പ്ലാസ്ക് നിറച്ച് ചായ കുടി അത് ചണ്ടി ആകും ന്ന്ട്ട് ചായ മാത്രം അതില് പാർന്നു വെക്കുമ്പോ നമ്മുക്ക് ഇഷ്ടള്ളത് ഇങ്ങനെ എടു ക്കാലോ ഹ ഇഷ്ടള്ള സമയത്ത് ഇങ്ങനെ കുടിക്കാലോ അങ്ങനെപ്പ ക്ക് ഇവിടെ ഭയങ്കര ചായക് അത്തി ആവശ്യാണ് അപ്പൊ പിന്നെ അതേപോലെ അങ്ങനെ പാർന്ന് വെക്കും എന്ന ആയിക്കോട്ടെ എന്ന ശരി ആഹ്.